ഹലോ.
ആ കേക്ക്ന്നുണ്ടോ.
ആ കേക്കാടി.
ആ എന്തല്ലാ സുഖല്ലേ
ഉം സുഖം നിനക്കോ.
ആ സുഖം തന്നെ
എത്ര നാളായി സംസാര്ച്ചിട്ടൊക്കെ.
അതെ ഞാൻ ഇന്ന് നിന്നെ വിളിച്ചായിരുന്നു നീ എഡ്യായിരുന്നു കൊറെ വിളിച്
ആ ഞാന് ഇപ്പോ ഒരു കല്യാണത്തിന് പോയേക്കുവായിര്ന്നെടി നമ്മള അപ്പർത്ത വീട്ടില ഒരാന്റിടെ മോൾടെ കല്ല്യാണാര്ന്ന് ആ പിന്നെ നീ ഒര് സംഭവർഞ്ഞ ഞാ അവ്ടെ കല്യാണം കൂടിക്കൊണ്ടിരി ക്ക്ന്ന സമയത്ത് ഫോട്ടോ ഇട്ക്കാ എല്ലാരേം പിടിച്ച് ഇങ്ങനെ നിർത്തിയാര്ന്നെ.
ആ
അപ്പോളാണെങ്കില് ആ അവിടെ ബാക്കിലാണെങ്കില് ആ ആ കല്യാണം ചെക്കന്റെ ആൾക്കാരും പെണ്ണിന്റെ ആൾക്കാരും കൂടി ഇങ്ങനെ തമ്മി തമ്മി എന്തോ സംസാരിക്കുന്ന ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കേട്ടു. എന്തോ ശ്രീധനത്തിന്റെ പേരിലിങ്ങന പെണ്ണിന്റെ ആൾക്കാരോട് ഇത്ര ശ്രീധനം തർണോ അപ്പൊ പെണ്ണിന്റെ ആൾക്കാര് ഓ അത് കൊറച്ച് കൂടുതലല്ലേ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ സംസാരി ക്കുന്നെ കേട്ടു അപ്പൊ ചെക്കന്റെ ആൾക്കാർക്ക് ഇത്ര ശ്രീധനം വേണോന്നവര് ഭയങ്കര വാശീല് നിക്കാണ്.
ആണല്ലേ ഇന്നത്തെ കാലത്തും ഇങ്ങനല്ലേ ഇപ്പൊ ഞാൻ വിചാരിച്ചു ച്ച് എന്ന് ക് പേപ്പറിലു അതിലെക്കെ കാണാ ന്നാലും ഇത്ര അടുത്ത്ന്ന് ഇങ്ങനെയക്കെ കേക്കാന്നറിയുന്നത്
അതാണ് ഞാനു ഇപ്പ ഇങ്ങനെ ആലോചി ക്ക്വഇപ്പളും ഇതൊക്കെ ഇങ്ങനെ നടക്ക്ന്ന്ണ്ടല്ലോ
ആഹ് ശരി ആഹ് എന്തോ ഒര് കഷ്ടണല്ലേ?
ഇങ്ങനെസ്ത്രീധനം ഒന്നുംഇങ്ങനെചോദിക്കാൻ പാടില്ല അതായിതാന്ന് പറഞ്ഞിട്ട് ഇപ്പോളുംഈ സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
അത് ഓപ്പ ണായിട്ട് അവിടെ വെച്ച് തന്നെ ചോദിക്കുന്ന്.
ചെഅതല്ലേ ഞാൻ കേട്ടപ്പോ ആദ്യ ഇവര്ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരുമാതിരി യായി ഇ യ്യോ ഇവരെന്താ ച് ഇക്ക പണ്ണിന്റെ ആൾക്കാരോട് ഒരു ദയ ഇല്ലാത്ത പോല ഓഹ് നമുക്ക് ഇത്രേ ന്ന് അഹ് ശ്രീധനം വേണം അവൾ അങ്ങോട്ട് വരുന്നതല്ലേ അപ്പൊ നിങ്ങളി ഇത്രയക്കെ തരണ്ടേ ആ അങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കര ഇതില് ചോദിക്കണ അപ്പൊ പെണ്ണിന്റെ അമ്മേ കെഇങ്ങനെ പറയുന്നു ആഹ് നമ്മള് തരാം ഇത്ര തന്നെ വേണോ പക്ഷെ അവര്ത്ര തന്നെ വേണോന്നൊക്കെ ഇങ്ങനെ വാശി പിടിക്കുന്ന്
എന്താ ലെ ഇങ്ങനെ അവര് ശരിക് അപ്പ തന്നെ അ മനസ്സിലാക്കാം പെണ്ണിനെ അല്ലാ അവർ ക്ക്‌വേണ്ടത് സ്ത്രീധനത്തെയാണ്.
അതാണ്-
അവരത് മനസ്സിലാക്കുന്നെ ഇല്ല അവര് വിചാരിക്കുന്ന മോള് നന്നായി ജീവിക്കട്ടെ ഇച്ചിട്ടാ കൊടുക് തനെപക്ഷെ അവർക്ക് ആ കല്യാണ വീട്ടിൽ വെച്ചിട്ട് അവർക്ക് അതാണ് വേണ്ടത്.
അതാണ് ഞാനും അത ആലോചിക്ക ണെ കല്യാണം കഴിക്കാൻ നിക്കണ പന്തല് എന്നിട്ട് അവിടെര്ന്ന് സ്ത്രീധനത്തെ പറ്റി സംസാരിക്ക്ന്ന്അവർക്കത് വേണം നക്ക് അ ഒരു അവരുടെ സംസാരം കേൾക്കുമ്പോൾ എന്താ പറയാം സ്ത്രീധനം കി കിട്ടിയിലെ പെണ്ണിനെ വേണ്ടന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നെ പക്ഷെ പെണ്ണിന്റെ വീട്ടുകാരാണെ എങ്ങനെലും പെണ്ണിനെ കെട്ടിച്ചയ്ക്കാം അത്രയും പേരൊക്കെ വന്നതല്ലേ അപ്പോ പെട്ടന്ന് കല്ല്യാണം ഒക്കെ മുടങ്ങാന്നൊക്കെ പറയും എന്തെലും പ്രശ്നം അഹ് അഹ് അതന്നെ
പിന്നെ വേറെവര്കെട്ടൂല അതൊക്കെയാണ് അവര് ചിന്തിക്കുന്നത്.
ഞാൻലോചിക്കുന്നു ഇപ്പോഴും ഇവർക്ക് അ സ്ത്രീധനമൊക്കെ ചോദിക്കൻ ഇത്രയും ധൈര്യം ഉണ്ടല്ലോ. എന്നുള്ളയോ കേസും കോടതിയും ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ
അതെ അതെ ശരി ക്കും ഇത് അപ്പതന്നെ ഏഹ് ആ പെണ്ണ് വേണ്ട കല്യാണം വേണ്ടന്ന് പറഞ്ഞ് പോണ നമ്മളൊക്കെ കുറച്ച് സപ്പോർട്ട് ചെയ്യപക്ഷെ ഇതാണ് സ കൊറെപേര് അവളെ ആയിരിക്കും കുറ്റം പറയ അങ്കാരിന്ന് പറയും ഉം. അതെ
ഇതിപ്പോ എന്തോ പെണ്ണു വീട്ടുകാരുടെ ഒരു കടമ പോലാണ് ഇങ്ങനെ കെട്ടിച്ച യ പെണ്ണിനെ കെട്ടിച്ചയക്കുവാണെങ്കിൽ അവർക്ക് ഇത്ര സ്ത്രീധനം കൊടുത്തേ പറ്റുഎന്നുള്ളൊരു ഇതാണ് ഇപ്പോഴത്തെ കാലത്ത് നടക്ക്ന്നത് ഞാന ആദ്യം വിചാരിച്ചു അഹ്- ഞാൻ ആദ്യം വിചാരിച്ചു എന്തണ് ഇപ്പോഴും ഇങ്ങനൊന്നും കാണൂല്ല പണ്ടൊക്കെ ആന്നേലു പിന്നെ അങ്ങനെ കൂടുതലാട്ട് നടക്കുന്ന് ഇപ്പൊ ഇങ്ങനൊന്നും കാണൂല്ലാന്നാ വിചാരിച്ചെ പക്ഷെ എന്നാലും ഇപ്പളും ഇങ്ങനൊക്കെ നടക്കുന്നുണ്ട് പലടുത്തും
അതെ അതെ അത് ഭയങ്കര ത് തന്നെയാണ് ശരിക്കും ആ ഒരു ഇതിന്റെ ഇടയിൽ വെച്ച് സംസാരിക്കാന്ന്റയുന്നത് തന്നെ
ഞാനാണ ഇങ്ങനെ കേട്ടിട്ട് പൊലുംഅതും നേരിട്ടു ടആയപ്പോഴത്തേക്കിന് ഇങ്ങനെ നമുക്കിങ്ങനെ അവിടെ ഇന്നിട്ട് ഒരു ങ്
ആഹ് അതെ എന്തോ ഒരു കഷ്ടമാണ് ആ എന്തോര്കഷ്ടണ് ആപെൺകുട്ടി ഇനിപ്പോ ആ വീട്ടിലേക്ക്അഥവായിച് ഇത് കൊടുത്തിട്ടില്ലെങ്കി ആ കുട്ടി പിന്നെ കാര്യം കഷ്ടയിരിക്കുല്ലോ
എന്തെല്ലാം കേസാ വരുന്നത് സ്ത്രീധനം കൊടുത്തില്ല ന്ന് പറഞ്ഞിട്ട് എത്രയോ പെൺപിള്ളേര് മരിച്ചു പോയി
അതെ അവര്ക്ക് ആത്മഹത്യല്ല അവരതായിരിക്കും ആദ്യം ചിന്തിക്ക കാരണം ഇത്രയും കഷ്ടപ്പെട്ട കൊടുത്ത വീട്ടിൽ ചിലപ്പോ കടൊക്കെ എടുത്തിട്ട് ആയിരിക്കും ആ പൈസ കൊടുത്തുണ്ടവാ അപ്പോ ആഹ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്ന കഴിഞ്ഞാൽ അവരുടെ കുത്തുവാക്ക്കേൾക്കണ്ടെ അതുകൊണ്ട് ചെലര് ആത്മഹതൃയിലേക്ക് പോകുന്നന്നെ
ഇങ്ങനെ കിട്ടിയില്ലന്നുള്ളത് തന്നെ ആ ചെക്കൻ വീട്ടുകാർ ചിലപ്പോ മാനസികപരമായി അവരെ അങ്ങ് തളർത്തും അപ്പൊ അവരിങ്ങനെ വീട് വീട്ടിലും പോകാൻ പറ്റുന്നില്ല ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല മൊത്തത്തിൽ അവരങ്ങ് ഒരുമാതിരിയാകും
അതെ അതെ അത് നീ പോയിട്ട് ആദ്യം നീ പോയി സ്വർണം വാങ്ങിട്ട് വന്നിട്ട് ഇവിടെ നല്ല ഇത് ജീവിക്ക ന്നൊക്കെ പറഞ്ഞിട്ട് അവളെങ്ങനെ കുത്തുവാക്കും ഒക്കെ പറയലാരിക്കില്ലേ ഉം പക്ഷെ ഈ വീട്ടുകാർ കുറച്ച്കൂടി നോക്കണം ഇന്നും അങ്ങനെയുള്ളവരാ അത് മനസ്സിലാക്കണേനും അവർക്ക് അതാണ് വേണ്ടത് മോളയല്ലാ എന്നുള്ളത്
ആ എന്തായാലും ആ കൊച്ചിന്റെ കല്യാണം കയിഞ്ഞ് അത് ഇനി എങ്ങനാ അവിടെ ജീവിക്കാ പോന്നൊന്നും എനിക്കറിയില്ല
അതെ അതെ
സത്യം പറഞ്ഞാ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് ചോദിക്കുമ്പോ വീട്ടുകാർക്കൊന്ന് മനസ്സിലാക്കാം ഇത്രയും ഇത് കാണിക്കുന്ന എന്താ പെണ്ണിനേക്കാൾ കൂടുതല് സ്ത്രീധനത്തിന് ഇങ്ങനെ ഇത് കൊടുക്കുന്നാ ആൾക്കാര് കാണും അത് അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ ചിലപ്പോ ആ കൊച്ചിന്റെ ജീവിതം നന്നായിട്ട് പോയേനെ ഇതിപ്പോ എങ്ങനെയായിരിക്കും അത് അവിടെ പോയി നിക്കാ പോകുന്നന്ന് അറിയാൻ പറ്റില്ല
ആഹ്
എനിക്ക് എനിക്കാണെൽ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് അതിന്റെ കാര്യം
അതെ അതെ ഓ ആ കുട്ടി ക്ക് കഷ്ടപ്പെടലായിരിക്കും
ഉം
ഉം
എങ്ങനും കൊടുത്തില്ലേ അയിനെ അവിടെട്ട് കഷ്ടപ്പെടുത്തു ഉറപ്പാ
അതെ അതെ ഇനിയിപ്പോ കൊടുത്താൽ തന്നെ അതിപ്പോ അത് മതിയാവോ അത് ചിലപ്പോ എന്തേലും ഹ് പണയം വെക്കുകൊക്കെ ചെയ്തിട്ട് ബാക്കി ഇ ഇനിയും കൊണ്ടുവാ ഇനിയും അവർക്ക് അങ്ങനെയ ആയിരിക്കും ആർത്തിയായിരിക്കും
ഉം
ഇത് തന്നെ ഇപ്പം അവൾക്കിട്ട് ഇത് തന്നെ ഇപ്പം അവൾക്ക്ട്ട് നടക്കാനായേക്കും അച്ഛനും അമ്മയും നമുക്കിപ്പം നമ്മളെ മക്ക മക്കള് നന്നായി ഇട്ടോട്ടേന്ന് വിചാരിച്ചിട്ടാ അച്ഛനും അമ്മയും കൊടുക്കുന്നേ പക്ഷെ ഇത് അവര് അവരുടെ അവരുടെ ആവശ്യത്തിനെടുത്ത് പണയം വെക്കും അവൾക്കൊന്നും ഇണ്ടാവൂല്ല
അതന്നെ വീട്ടീന്ന്ങ്ങനെ ഒന്നങ്കില് ചെ ക്കനും പെണ്ണിനും കൂടെ അല്ലെങ്കി അവരുടെ ഈ ഭാവിക്ക് വേണ്ടിന്നൊക്കെ പറഞ്ഞ് കൊടുക്കും പക്ഷെ ഈ പെണ്ണിനും വല്ലം കിട്ടോന്ന് എനിക്ക് ഭയങ്കര ഒര് വിശ്വാസവില്ല
അതെ അതെ. ഇതിപ്പം ഏഹ് അത് അതിന്റെ ആവിശ്യം കഴിഞ്ഞ് കഴിഞ്ഞാ അവളെ ഉപേക്ഷിക്കില്ലാന്ന് ആര് കണ്ട് ആ സ്വർണൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം പിന്നെ ചെലപ്പോ ആഹ് വീട്ടിൽ കൊണ്ടാക്കലൊന്നും ഇണ്ടാവുല്ലേക്കും പക്ഷെ അവടെത്തന്നെ ഇവര്താ ഒര് സ് സ്നേഹവല്ലാത്ത രീതിയില് ചൂഷണവും ചെയ്തിട്ടുണ്ടോന്ന് ആര്
ആർക്കറിയാം പിന്നെ എന്തേലും ചെയ്യാൻ പറ്റോ ഒന്നും ചെയ്യാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞു പോയി
ആഹ് അതെ അങ്ങനെ വിചാരിക്കുന്നോണ്ടാണ് ഇപ്പ പലരും അങ്ങനെ വിചാരിക്കും ഇപ്പോ കല്യാണം കഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂലാന്ന് വിചാരിച്ച് ആ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉള്ള് തന്നെ ഇങ്ങനെ ജീവി ക്കും ആരോടൊന്നും പറയാൻ പറ്റാതെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ വെ പറഞ്ഞാ പറയും നീ കൊറച്ച് അഡ്ജസ്റ്റെയ്യണം നീ പെണ്ണല്ലേ അങ്ങനെയൊക്കെ പറയുന്നവരും ഇണ്ടാവും പിന്നെ പോയി നിന്നേര് പിന്നെ പിള്ളേരും കൂടി ആയികഴിഞ്ഞാ പിന്നെ പറയേണ്ട വീട്ട് പോയി നിക്കാൻ പറ്റോ പിള്ളേരെയും കൊണ്ട്
തന്നെ വീട്ടില് അമ്മടെ ഫ്രണ്ടില് എങ്ങനെ പോയി കല്യാണം കഴിഞ്ഞ് വീട്ടില് പോയതാ എങ്ങനെ തിരിച്ച് വരാ
അതെ അതെ അതെ നാട്ടാരാണെങ്കി പിന്നെ പറയണ്ട അവരായിരിക്കും ഏറ്റവും കൂടുതല് ഇവരെ കുറ്റം പറയുന്നവര് ആ പിള്ളേരേം കൊണ്ട് എങ്ങനെ നീ ജീവിക്കാനാ നീ അങ്ങോട്ടന്നെ തിരിച്ച് പോ അതൊക്കെ ശെരിയാവും പറയുന്നോർക്ക് അങ്ങനെക്കെ പറയാ ആ ആ പെൺകുട്ടി ആയിരിക്ക്ലെ അവടെ ജീവിക്കേണ്ടത്
ഹ്മ്മ്
അങ്ങ്
എന്തായാലും ആ കല്യാണത്തിന് പോയി നൊന്ന് എന്തോ ഞാൻ വല്യ കാര്യത്തില് ഫോട്ടോ ഒക്കെ എടുക്കാൻ കേറിചെന്നേ ഇതൂടെ കണ്ടപ്പഴ്ത്തേക്ക് എനിക്കങ്ങ് ഒരുമാതിരിയായി അവടെ നിക്കണോ വേണ്ടയോ അല്ലേല് പ്രതികരിക്കണോ വേണ്ടയോ ഒന്നും എനിക്ക് അറിയത്തില്ലായിര്ന്ന്
അത് ശെരിക്കും ന പക്ഷെ നമുക്കിപ്പൊ പ്രതികരിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അവര്ടെ അവരും അതിൽ തന്നെ അങ്ങനത്തന്നെ നിക്കണം അപ്പ നമുക്ക് കൂടെ നിന്ന് സപ്പോട്ടെയ്യും പക്ഷെ ഇത്പ്പം അവര് കൊടുക്കാന്നാണല്ലോ അച്ഛനും അമ്മയും പറയ്ണത്. അതിൽ തന്നെ അവരുടെ ശെരിക്കും പറഞ്ഞാ അവരുടെ വിവരല്ലായ്മ ത തന്നെ പറയാം
ഹ്മ്മ്
കാരണം അങ്ങനെ കൊടുക്കാന്നല്ല അപ്പ പറയണ്ടെ അപ്പ തന്നെ ചിന്തിക്കേണ്ടത്ണ്ട് അ അങ്ങനെയാണെങ്കില് ഈ വിവാഹം വേണോ വേണ്ടെയോന്ന് രചി ണ്ട് വട്ടം ചിന്തിക്കണം
ഹ്മ്മ്
ഹ്മ്മ് മക്കൾടെ നല്ല ഭാവിക്ക് വേണ്ടിട്ടായിരിക്കും ഇവര് കൊടുക്കുന്നത് പക്ഷെ ആഹ് അത് അങ്ങനെയല്ലല്ലോ അവടെ ജീവിക്കും എങ്ങനെ ജീവിക്കുന്ന മക്കള് മോ മോളെയാണോ വേണ്ടേ സ്ത്രീ സ്ത്രീയാണ് ധനംന്നാണ് മൻ പറഞ്ഞു നമ്മളെ ഇങ്ങനെ എല്ലാരോടും പറയാൻ പറ്റില്ല പക്ഷെ ആൾക്കാര് ഉൾ ക്കൊള്ളുന്ന ഇപ്പോളും ഇങ്ങൻത്തെ ആളുകള് ണ്ട് ന്നാണ് മൻസ്സിലാക്കണ്ട്.
ആഹ് ഞാന് ഇങ്ങനെ വിചാരിക്കുന്നെ ഇനിയുള്ള കാല ത്തേല് ഇങ്ങനൊന്നും വരാതിരിക്കട്ടെ ന്നാണ് ഞാൻ ഇങ്ങനെ.
അതെ അതെ
പക്ക് അതന്നെചെയ്യാൻ പറ്റൂ. വേറൊന്നും ചെയ്യാൻ പറ്റൂല്ല
ഉം നമ്മളെ കൊണ്ടാകുന്ന ആഹ് കഴിച്ചു ഫുഡ് കഴച്ച് നീ കഴിച്ചോ? ആഹ് ഇന്നിപ്പം സാധാരണ പോൽ തന്നെ. ആണ് നിന്റവിടെയോ?
ആഹ് ഞങ്ങള് വിടെ കുറച്ച് കാര്യായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചോറും ആഹ് ചിക്കൻ വർ ത്തതും പിന്നെ അനിയത്തിമാർക്കൊക്കെ അതില്ലാതെ പറ്റുല്ല.
ഓഹ് നീ കുക്കെയ്യോ?
ഞാൻ കുക്കെയ്യുംന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മ യൊണ്ട് അമ്മ ഒണ്ടാക്കി ത്തരും.
ആഹ് ആഹ് അങ്ങനെ എന്നാലും അടുക്കളയായിട്ട് എന്തെങ്കിലും ഒരിത്.
ആഹ് ഒരുവിതൊക്കെ അറിയാം. ജീവിച്ചു പോകാനുള്ളതറിയാം അത്രേ ഒള്ളൂ കാര്യായിട്ടൊന്നു അറിയില്ല.
എന്നെ പോലെ ആഹ് ഉഹും ഹും പിന്നെ യാത്രെക്കെ പോവാറുണ്ടോ?
യാത്ര എന്തായാലും ഇപ്പൊ അവധിയാണ് ഇനിയും പോവാൻ പ്ലാൻ ഇടാംവേണെങ്കില്. ഇപ്പങ്ങനൊന്നുല്ല ഇങ്ങനെ ഇരിക്കുന്നു.
ആഹ് എന്തായാലും പോവൊക്കെ ചെയ്യ അപ്പൊ കൊർചൂടി എഹ് പഠിത്തം ഇതൊക്കെ മൈൻഡ് ഒക്കെ ഒന്ന് ഫ്രീ ആവൊല്ലോ
ഉം ഇങ്ങനെ പ്ലാൻ ഇടുന്നുണ്ട് എവിടെേങ്കലും ഒക്കെ പോകാന്നൊക്കെ പറഞ്ഞിട്ട്
ആഹ് പിന്നെ രാത്രി ഇങ്ങനെ ലേറ്റ് ആയിട്ടാണോ കിടക്ക
ഇല്ലല്ല ഇതിപ്പൊ നീ വിളിച്ചോണ്ട് ങ്ങനെ സംസാരിച്ചോണ്ടിരുന്നില്ല ഞാനിപ്പ ഉറങ്ങാൻ പോവായിരുന്നു
ഓഹ് അഹ് ശരി ആഹ് ആഹ് പിന്നെ മഴയുണ്ടോ
മഴ രാവിലെ ഉണ്ടായിര്ന്നു
ഉം ആഹ് ഇവടെ ഇപ്പ ഇല്ല വൈകുന്നേരം നല്ല മഴയണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോം ഏഹ് ബസ്സിലൊക്കെ കയറി കഴിഞ്ഞ് കൊറച്ചഴിഞ്ഞപ്പോ മഴ പോയി
ഉം
ഉം ആഹ് ഇപ്പൊ പിന്നെ ഇങ്ങനെ അത്യാശ്യ ആണല്ലോ
ഉം
ആഹ് ആഹ് ഇപ്പൊ ഫുള്ള് മഴയും മഴക്കാറും ഇതൊക്കെ തന്നെയാണല്ലോ
ഉം
ഉം അപ്പൊ ഇപ്പയ്ന് കൊറച്ച് ചൂട്ന് കുറച്ച് ആശ്വാസണ്ട്
ആഹ് ചൂട് കൊറച്ചാശ്വാസണ്ട് ചൂട് ഇപ്പൊ കൊ ഓഹ് നല്ല നേരത്തെ എന്ത് ചൂടായിരുന്നു
ആഹ്
അതാണ് ഇപ്പൊ നല്ല കുറച്ച് ഇതുണ്ട് അവരോട് പാമ്പിന്റെ കാര്യത്തിനും കുറച്ച് ഇതുണ്ട് മറ്റ ഫുൾ പാമ്പ് പാമ്പ് നിലകേക്കും
അവിടെ പാമ്പുണ്ടാ
ഇവടെ പാമ്പൊന്നുല്ല അത് തുറന്ന ഫോണ് തുറന്നാലും ടി വി തുറന്നാലും പാ ഇപ്പം പാമ്പന്നെ ഉള്ളു കൊസലെ
ആഹ് ഇവിടെ ഇതുവരെ പാമ്പിന്റെ ശല്യം ഇല്ല ഇനി ഉണ്ടാവോന്നറിയില്ല
ഇനിയിപ്പ ഇണ്ടാവലുണ്ടല്ല മഴയല്ലേ ചൂട് നല്ല കൂടിയ സമയത്തെ
ഉം
ഉം അങ്ങനെയാണെ ശെരിയടാ നീ കെടന്നൊ ഉം ശരി ആഹ്